ഹലോ
ആഹ് ഹലോ പറയൂ സുഖാണോ? ഹലോ
ആഹ് സുഖാണ്
ആഹ് പിന്നെന്തെക്കെയുണ്ട് വിശേഷം കേക്കാ കേക്കാ
ആഹ് ആഹാ
എന്തെക്കെയുണ്ട് സുഖം
ഹലോ
ഹലോ
ആഹ് ക്ലിയറില്ല്യല്ലോ? ഹലോ ഇല്ലല്ല സ്റ്റെക്ക് വെരുന്നുണ്ട്
ഇപ്പഴൊ?
ആ ഇപ്പം ക്ലിയറുണ്ട്
ആ പറഞ്ഞൊ ഫുഡൊക്കെ കഴിച്ചോ ച ചായ കുടിച്ചോ?
ഹലോ
ഹലോ ചായകുട്ചോ? ഹലോ ഹലോ ഹലോ
ഹലോ
കേക്കാവോ? ഹലോ
സ്റ്റെക്ക് വെരുന്നുണ്ടല്ലോ റെയ്ഞ്ച്ള്ളോട്ത്ത് ന്ക്ക്
റെയ്ഞ്ചുണ്ട്
സ്റ്റെക്ക് വെരുന്നുണ്ടല്ലോ?
ആഹ് സംസാരിച്ചോ
ആഹ് ആഹ് ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു ചായ കുടിക്കാൻ പോ
ആഹ് ഇവിടെ ഇവിടെ ഫുഡ് കഴിച്ചിട്ടൊള്ളൂ
ആഹ് ചായകുടിക്കാമേ
ഇല്ലല്ല ആയിട്ടില്ലോ എന്താ ചെയ്യുന്നത് പഠിക്കാണോ
ആഹ് പടിച്ചോണ്ടിരിക്ക
ആഹ്
ഉം
പിന്നെന്ത്
പിന്നെ എന്തൊക്കെയ
പിന്നൊക്കെ ഉം
സിനിമയൊ കാണാറുണ്ടോ
ആഹ് സിനിമ ഉം അങ്ങനെ എനിക്ക് താല്പര്യല്ല ഞാനങ്ങനെ കാണാൻ എപ്പോഴെങ്കിലൊക്കെ പോസ്റ്ററില് കാണാറുണ്ട്
എപ്പോഴെങ്കിലൊക്കെ എനിക്ക് കാണാറില്ല ഞാന് ഹൗസ് വൈഫാണ് എനിക്ക് രണ്ട് ചെറിയ പിള്ളേരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാണാൻ പറ്റാറില്ല മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പുതിയ വന്നും ഞാൻ കണ്ടിട്ടില്ല
ആഹ് പഴയ സിനിമെക്ക ഇഷ്ടൊല്ലെ
ആഹ് മുമ്പ് കണ്ടിട്ടുണ്ട് പിള്ളേരുള്ള കാരണം ഇങ്ങനെ അങ്ങനെ കാണാറില്ല
ആഹ്
ആഹ്
പിന്നെ
വെക്കേഷനൊക്കെ ആയിട്ട് കറങ്ങാനൊക്കെ പോയിട്ടില്ലേ
ആഹ് അങ്ങനൊന്നും കറങ്ങാനൊന്നും പോയില്ല വീട്ടിൽ തന്നൊയിരുന്നു അങ്ങനെയന്നും പോയില്ല
എന്താ പഠിക്കുന്നത്
ആഹ് പ്ലസ്റ്റുക്കെ കഴിഞ്ഞു
പ്ലസ് ടു
കഴിഞ്ഞ്
ആഹ്
ഓ
എന്നിട്ട് ട്രിപ്പൊന്നും പോയിട്ടില്ലേ
ഓ പ്ലസ് ടു ൻ ട്രിപ്പ് പോയിരുന്നു എല്ല വേറെ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല
ആഹ് വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടി അച്ഛൻ അമ്മ അനിയൻ
ആഹ് ആഹ്
അങ്ങനെ ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ആഹ് ട്രിപ്പ് പോവാറുണ്ട് വെക്കേഷനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു
എവിടെ പോയായിരുന്നു
മൂന്നാറ് ഊട്ടി അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ- നല്ല ചൂടായിരുന്നല്ലോ അത് കാരണം പിന്നെ യാത്ര വല്ലാതെ ചെറിയ പിള്ളരാണ് അപ്പൊ അവരെയായിട്ടും അങ്ങനെ പുറത്തക്കും പോയിട്ടില്ല ചെറുതായിട്ടും അങ്ങനെ ഉം
നല്ല ബീച്ചില് പാർക്കില്ലെല്ലാം പോവും
ആഹ് ബീച്ചിലൊ പോയിട്ടില്ല ബീച്ചിലൊക്കെ നല്ല വെയിലാണല്ലോ അ അഹ് മണി വരെ വെൽ തന്നെയാണ് ഉപ കോഴിക്കോട് ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടോ
ഇല്ല
ആഹ് കുഞ്ഞുങ്ങള് കോഴിക്കോട് ബീച്ചിലാണ് പോവാറ് വേറെ എവിടെും പോയിട്ടില്ല ഉ
ഹ ഹ്
പിന്നെ എവിടൊക്കെയാണ് ടൂർ പോയത് സ്കൂളിന്ന്
ആ പ്ലസ് ടുല് അവിടെ കൊടൈക്കനാല് മറയൂര് വണ്ടർല്ലാ
ആഹ് ആഹ്
മൂന്ന് മൂന്ന് മൂന്ന മൂന്നര ദിവസത്തെ- ആ ആദ്യമേ കൊടക്കനാല് കൊടക്കനാല എല്ലാം മറയൂര് മറയൂരിന്റെ അവിടെ ട്രക്കിങ് ഒക്കെ ണ്ടായിരുന്നു മറയൂര് മറയൂർ
മറയൂരോ?
ഹലോ
അതെവിടെയാണ്?
അത് കർണ്ണാടകയും കേരള ബോർഡോട-
ആഹ് ആഹ് ഞാൻ ഫസ്റ്റ കേൾക്ക കേട്ടോ മറയൂ-
ആഹ് കൊടക്കനല്ല അടുത്താ
അവതെല്ലെ ആഹ് ആ
അപ്പൊ അവിടെന്ന് അവിടെ ട്രക്കിങ് ഒക്കെ ആയിരുന്നു
ആഹ് ആഹ് ആഹ്
ന്നട്ട് അന്ന് ഫുള്ള് അവിടൊയിരുന്നു പിന്നെ പിറ്റേ ദിവസം കൊടക്കനാൽ പോയി അവിടെല്ലാംണ്ട് സൂയിസഡ് പോയിന്റ് പിന്നെ മൂ മൂ അവിടെല്ലാം പോയി
ആഹ്
പിന്നെ പിറ്റേ ദിവസം വണ്ടർല
ഓ ഓ ആ
ഏ വീട്ടില് ചേച്ചിയൊന്നും ഇല്ലായിരിക്കൂല്ലെ
ഇല്ല ഇല്ല ചേചിയൊന്നുല്ല
ഉം വേറെന്ത ഇവിടെ ഞാനും ഹസ് - ഞാനു രണ്ട് കുട്ടില്ണുള്ളത് വീട്ടില്
ആഹ്
ആ.
പിന്നേ
ഏ പിന്നെ എന്താ പ്ലസ്റ്റു കഴിഞ്ഞതാണോ?
ആഹ.
ഇനി പഠി പഠിക്കാ പഠിക്കാൻ പോന്നില്ലേ?
പോണം എഞ്ചിനീയറിംഗ് എല്ല നോക്കണം.
ആഹ. വേറെന്താ.
വേറെ
എന്താ ഫുഡിന് സ്പെഷ്യല് വല്ലതുണ്ടോ?
ഓ ചായൂടെ വല്ലോ കഴിക്കണം. എന്തേലും കാണും അതും കഴിക്കും.
അങ്ങോട്ടൊക്കെ പൂരം ഉണ്ടായിട്ടില്ലേ പൂരം നേർച്ച അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ?
ആ ഉണ്ട്ണ്ട്.
ആഹ് ഭാഗത്തൊക്കെ ഇണ്ട ഉണ്ടാവായിരിക്കുംല്ലേ? ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ ഇണ്ട് പൂരം ആഹ. പാലക്കാട് ജില്ലയിലൊക്കെ നന്മാറ പൂരോക്കെ കേട്ടിട്ടുണ്ടോ?
ഇ അങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല.
ആഹ് ഇവെടെക്കെ ഭയ്ങ്കര ഈ രണ്ടു മാസം ഭയ്ങ്കര ഈ ഈ മാസത്തോട് കൂടി കഴിഞ്ഞു.
ആഹ്
ഉം ഭയ്ങ്കര ആഘോഷായിരിക്കും രണ്ടു മാസം. ഉം.
ഇവടെ എടെ
പട്ടാമ്പി നേർച്ച അതൊക്കെ കട്ടിട്ണ്ടോ?
പട്ടാമ്പി നേർച്ചെ.
പട്ടാമ്പി നേർ ഏഹ് പൂരം തൃശൂർ പൂരം പോലേണ് തൃശൂർ പൂരൊകെ കേട്ടിട്ടുണ്ടോ?
യാ അതൊണ്ട് തൃശ്ശൂർ പൂരം കേട്ടിട്ടൊണ്ട്.
ആഹ് അതുപോൽതെന്ന്യാണ് അതെ സെയിം പൂരം തന്ന്യാണിതും നേർചാന്ന് പറയും.
ഓഹ് ആദ്യ യിട്ടാ കേൾക്ന്ന്.
ആഹ് ആഹ് നൂറ് ആനെക്കെ ഇണ്ടാവും ഉം.
പെര്നാളൊക്കെ എങ്ങനെ ഒണ്ടാർന്ന്.
പെര്ന്നാളൊക്കെ ഉഷാറായി കഴിഞ്ഞു വെയിലൊന്നും ഉണ്ടായി ഉം മഴെന്നും ഇണ്ടായ്ട്ടില്ല നല്ല കാലാവസ്ഥ്യിര്ന്നു അത് കാരണം. പൊർത്തോട്ടൊക്കെ പോവാൻ പറ്റി നല്ല ഉം.
ആഹ് എവടെകെ പൊയി.
ഏഹ് ദൂരൊന്നും എവ്ടിക്കും പോയിട്ടില്ല ഞങ്ങള് ഇവിടെ അടുത്തൊക്കെ പാർക്ക്ല്. പിന്നെ ഫാംലീലൊക്കെ അങ്ങനെ പോയിട്ടൊള്ളൂ ഉം. നല്ല കാലാവസ്ഥേയ്ര്ന്നു അങ്ങോട്ടൊക്കെ മഴണ്ടോ.
ആഹ് ഇവിടെ ഇപ്പം ചെറിയൊരു മഴേടെ ലക്ഷണം.
ആഹ് ഇങ്ങോട്ടൊന്നും മഴല്ല നല്ല പിന്നെ വെയിലെന്ന്യാണ്. ഇപ ഇന്ന് ഇങ്ങനെ ഒര് ഇര് ട്ടയിട്ടൊണ്ട് പഷെ മഴ പെയ്തിട്ടൊന്നുല്ല്യ വെള്ളത്തിന് നല്ല ക്ഷാമാണ് മഴല്ലാത്ത കാരണം.
ബടെ കൊറച്ച് വെള്ളോക്കെ കേറി കൊറേക്കെ.
ആഹ് ഇവിടെ അങ്ങനെന്നുല്ല ഇവിടെ മഴ പെയ്തിട്ടേ ഇല്ല ഒന്നോ രണ്ടോ പ്രാവശ്യൊക്കെ തന്നെ മഴ പെയ്തിട്ടുള്ളൂ.
ആഹ് ഹ
ജൂണായതല്ലേ ഒള്ളൂ സ്കൂളൊക്കെ തൊറക്കുമ്പല്ലെ മഴ.
ആഹ് ഇപ്പൊ ഞങ്ങള് പെര്ന്നാള് കഴിഞ്ഞാ പിന്നെ മഴെന്ന്യേണ് ഇണ്ടവാറ് പക്ഷെ ഈ പ്രാവശ്യന്നാൽ മഴ കൊറ ഇല്ല
ആഹ് എല്ലാ
പെരുന്നാ ഉം ആഹ് മഴ ഈ പെര്ന്നാൾ കഴിഞ്ഞാ ഉം ഞങ്ങളങ്ങനേണ് പറയാറ് എല്ലാരും
ആഹ്
പെര്ന്നാള് കഴിഞ്ഞാ മഴ തൊടങ്ങും അന്ന് അമ്മക്ക് എവ്ട്ക്കും പോവാനൊന്നും പറ്റൂല്ല്യ അങ്ങനെ മഴണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം പെരുന്നാളിന് നല്ല കാലാവസ് ഥ കാരണം എല്ലാർക്കും പൊർത്ത് പോവാനൊക്കെ പറ്റീര്ന്നു
പിന്നെ
വേറെന്താന്നിട്ട്
ഓ നി കളിക്കാനൊക്കെ പോണം
ആഹ് ആഹ്
ക്രിക്കറ്റ് കളിക്കാൻ എങ്ങോട്ടേലൊക്കെ പോം
എന്താ ഫുട്ബോൾ കളിക്കാനാണോ പോവാറ്
ഫുട്ബോള് ക്രിക്കറ്റ് എല്ലാ കളിം
ആഹ് സിനിമക്കൊക്കെ പോവാറുണ്ടോ ഉം
ആഹ് സിനിമക്കൊക്കെ പോവാറുണ്ട്
ആഹ്
കൂടുതലും ഒ ടി ടിയാ കാണുന്നെ
എങ്ങനാ
അല്ല കൂടുതലും ഫോണിലാ കാണുന്നെ
ആഹ് അഹ് ഫോണില് ഏതിനാണ് ഹോട്സ്റ്റാറിലാണോ
ഹോട്സ്റ്റാറിലും ടെലിഗ്രാമിൽ നല്ല അങ്ങനെ കാണും
ആഹ് ഓക്കെ
പിന്ന എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ
ആഹ് എക്സസൈസ് ചെയ്യാറിണ്ട് ഉം എപ്പഴെങ്കിലൊക്കെ ഡെയ്ലി ചെയ്തിട്ടിണ്ടായിരുന്നു ഞാന് ഇപ്പ എപ്പഴെങ്കിലും ഒക്കെ ചെയ്യും
ഓഹ് ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നൊണ്ട് വലിയ ആവശ്യല്ല
അല്ല ഞാൻ എക്സൈസ് ചെയ്യാറെണ്ട് ഞാൻ ത് എന്റെ വെയിറ്റ് ഞാൻ മെയ്ന്റെയ്ൻ ചെയ്ത് പോവുവാണ് അപ്പ അത് കാരണം
എക്സൈസ് ഞാൻ ചെയ്യാറെണ്ട്
ഇപ്പം ചെയ്യാറില്ലേ
ഏഹ്
ഇപ്പം ചെയ്യത്തില്ലയൊ
ആഹ് ഇപ്പൊ ങേഹ് അങ്ങനെല്ലാ എപ്പഴെങ്കിലൊക്കെ എന്നാല് ഉം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറില്ല എന്നാലും ചെയ്യാറിണ്ട് എപ്പഴെങ്കിലൊക്കെ
ആഹ്
കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വെയിറ്റ് നന്നായിട്ട് കുറച്ചേന് ശേഷം ഇപ്പൊ മെയിന്റയിൻ ചെയ്ത് പോവാണ്
ഓഹ് ഡയ്റ്റക്ക ഒണ്ട്
ഇല്ല ഇപ്പം ഡയ്റ്റൊന്നും ഇല്ല വെൽ അഹ് അങ്ങനെ വറ ത്തത് അങ്ങനെ എണ്ണയിലുള്ളതൊന്നും ഞാൻ വല്ലാതെ കഴിക്കാറില്ല
ഓഹ് അത് നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കു
ആഹ് ഫ്രൂട്ട്സ് നട്സ് അങ്ങനൊക്കെ കഴിക്കും വല്ലാതെ അരിയാഹാരം വല്ലാതെ കഴിക്കാതെ
ഓഹ്
അങ്ങനെന്നെ ഉം ഹെൽത്തീട്ടുള്ള ഫുഡ് കഴിക്കും കൂടുതൽ
ആഹ് വീട്ടി കൃഷി അങ്ങനൊക്കെ ഉണ്ടോ
ഇല്ല കൃഷി ഇണ്ടോയ്ച്ചാൽ ഇണ്ടായിരുന്നു പക്ഷേ പിന്നേ മയില് അങ്ങനെക്കെ വന്ന് നശിപ്പിക്കും മയില് നന്നായിട്ടുണ്ട്
ആഹ് അവിടെക്ക മയില് വരും ഇല്ല്യോ
ആഹ് മയില് തിന്നും നന്നായിട്ട് അവര് വന്ന് എല എല ഫുള്ളങ്ങ ട്ട് നുള്ളി എഹ് കടിച്ച് ഫുള്ളും ഉം ആഹ് ഫുള്ളു നശിപ്പിക്കും നാശ നഷ്ട്ടം ഇണ്ടാകും നന്നായിട്ട്
ഓഹ്
ഇണ്ടാ ഇണ്ടായിട്ടുണ്ടായിര്ന്നു ഞമ്മള് ഉം മറ്റേ പച്ചക്കറി അങ്ങനെക്കെ ഇണ്ടാക്കിട്ടിണ്ടായിരുന്നു
ആഹ് നശിപ്പിച്ചു മയിലൊന്നും ഇവിടൊന്നും വരത്തില്ല അങ്ങനൊന്നും കൃഷിയുണ്ട് ചെറിയ കൃഷിയൊക്കെ
ആഹ് എന്തൊക്കെ കൃഷിയ ചെയ്യുന്നത്
തക്കാളി മൊളക് കോവയ്ക്ക കോളിഫ്ലവറ് അല്ല ചെറിയത് ചെറിയ മൊളക്
ആഹ് എന്താണ് ചീന പർങ്കിയൊ എന്താണ് പറയാ
ആഹ് അയിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല
ഓഹ് മറ്റേ നല്ല എരുവുള്ള ചെറിയ മൊളകല്ലേ
ആ അതെന്നെ
ആഹ് എന്താ പേര് ചീനപ്പന്തരു പേരുണ്ട് ആ അത്ണ്ട് അത് ന ഇവിടെ നല്ല നല്ലോണണ്ട് പക്ഷെ നമ്മള് കൃഷി അങ്ങനെ നമ്മള് നോക്കി ഇണ്ടാക്കിയൊന്നല്ല അത് നറയെ എല്ലാടെ ഇണ്ടായിട്ടുണ്ട് ഉം
പിന്നെ ഇവിടെ പിന്നെ പടവലങ്ങിയൊക്കെ ഉണ്ട്
ഹലോ
ഹലോ പൂക്കളെക്കെ ഉണ്ടോ
ഹലോ
ഹലോ
ആ ഇന്നാ ഓക്കെ
ഓക്കെ ഓക്കേ
ആഹ്